കരം
ആ എന്താർത്താനം?
സുഖമായിട്ടിരി
ആ മനസ്സിലായി എന്ന് കണ്ടതാണ്?
ആ അന്നരീസം കണ്ടതാ, പിന്നെ നമ്മളൊരു വിവരല്ല.
വിവരവുമില്ല, എന്നാലും നമുക്ക് ഇടക്കിടക്ക് വിവരങ്ങൾ തരണല്ലോ.
ആഹ് ആഹ് എനിക്ക് സൗണ്ട് കേട്ടപ്പോ തന്നെ മനസ്സി മനസ്സിലായ
സ സൗണ്ട് കേട്ടപ്പോഴേ പിടിത്തം കിട്ടി.
ന്നെ മനസ്സിലായീന്നോ?
ഈ പിന്നെ മനസിലാവാതെ എനിക്ക് പ്രിയപ്പെട്ട ആളായിട്ടല്ലേ അയ് എന്തോന്നന്ന് ചോദിയ ഇതൊക്കെ? എന്റെ പ്രിയപ്പെട്ട ആളായിട്ട് ഞാൻ അങ്ങോട്ട് വിളിച്ച കോളില് മനസ്സിലായൊന്നു, ആ ആയ് എന്താ ചെയ്യ. പിന്നെ, പിള്ളേരൊക്കെ എവിടെ?
പിള്ളാര്
ആഹ്
പിന്നെ ഒക്കെ സ്കൂളിൽ കോളേജിൽ പോയി മോള്
ആഹ് അങ്ങനെയൊക്കെ ഓരോരോ പരിപാടിയിലാണല്ലേ ആഹ് പോയി പോയി നമ്മക്ക് ആ കാര്യം മറക്കണ്ടാന്ന് പറയാനാണ് നമ്മളുടെ ഗ്രൂപ്പ് മറ്റന്നാളെ ബിരിയാണി ചലഞ്ച് ഏറ്റെടുത്തതല്ലേ
ആഹ്
ങ്ങളാണ് മെയിൻ ആള് എന്നിട്ട് അത് മറന്നിരിക്കയാണോ ഏതൊക്കെ ടൈപ്പ് ഇങ്ങനെ ചെയ്യരുതിട്ടോ എന്തന്നറിയോ നിങ്ങൾ സാധാരണ ഉണ്ടാക്കുന്നത് അതന്നെ മതി ട്ടോ നമ്മള് ഒന്നും കൂടെ രുചിയ കൂടിക്കും ആഹ് അത് നല്ല ടേസ്റ്റ് ആണല്ലോ ആഹ് പറ്റും പക്ഷെ നിങ്ങെലെന്ത് ചെയ്യും ഇനി രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ പല യൂട്യൂബും സെർച് ചെയ്യും ഒന്നും കൂടി രുചി കൂട്ട് കൂട്ടാൻ അങ്ങനെ ചെയ്യാന്ന് പക്ഷെ വേണ്ട വേണ്ട എന്താറിയോ അത് രുചി കൂടല്ല ചെയ്യപ്പ അപ്പൊ നമ്മള് കൊറെ മിക്സിങ്ങും അതും ഇതൊക്കെ എല്ലാം കൂടെ ചേർത്ത് വരുമ്പോഴേ അവിടെ രുചി കൊറേ ചെയ്യാം ആഹ് നിങ്ങള മതി മതി അതും മതി എന്താന്ന് വെച്ചാല് അതാവുന്ന സമയത്ത് എന്താ അതിന്റെ ഒരു രുചീന എല്ലാവരും പറയുന്നുണ്ട് മാഷഅല്ലാഹ് മാഷാ അല്ലാഹ് ഏതായാലും കണ്ണ് വെക്കാതിരിക്കട്ടെ എന്നും ഞാൻ
അടിപലെയ
അതന്നെ ഞങ്ങക്ക്എന്നും ഇതേ രുചീയില് കഴിക്കാൻള്ളതാണ് അതെ അതെ എന്ന് വെച്ചാബിരിയാണി ചലഞ്ച്ആവുന്ന സമയത്ത് പിന്നെ ഈ പാവങ്ങൾക്കതൊരു സഹായാവൻ
സഹായാവുംചെയ്യുംഅതന്നെ നമുക്ക് ഐറ്റ്ക്കെഎന്തൊലുക്കെ നമുക്ക്
നമ്മക്ക് ആ നമുക്ക്അവർക്ക് നമ്മളെകൊണ്ട്പ്പ ചെയ്യാൻ പറ്റ്ന്നത് ഇങ്ങനെ സഹായാണല്ലോ അതെ അതെഎങ്ങനെയാ
ഒരുസഹായം ചെയ്യിനീന്ന് നമുക്ക്അടുത്തനോക്കാം നമുക്ക് ആ മടിയിണ്ട് ചെറിയ മഴക്ക്ണ്ട് അല്ലബിരിയാണിചലഞ്ചഅവിടെഇരിക്കട്ടെ അങ്ങനെഅമ്മായിഅമ്മ എന്റെ ബാവക്ക് പ്പോഴും കാണോ വീടോ എന്താ സ്
ആ അള്ളാ അതൊന്നുംപറയല്ല അക്കെഭയങ്കര വെലങ്ങാണ്
അല്ലഒരു ദിവസെയ് ഇതിന്മുൻപൊരു ചലഞ്ചനിങ്ങളെ കൊണ്ടോയതേഓർമ്മൊള്ളൂ പിന്നെവന്നിട്ട് ന്നി ട്ട്പൂരല്ലായിരുന്നോ അതേപോലെആവോന്ന്റിയാനാണ് ചോയ്ക്കുന്നെ ആ അല്ലഇപ്പോഴത്തെ കാലത്തൊക്കെഇങ്ങനെള്ള ആൾ
അതൊക്കെഒറ്റക്കാ താമസ്ച്ച്ണെ നാലഞ്ചുമക്കളുണ്ടായിട്ട് ഒറ്റക്കാണ് നി ക്ക്ണത് അയിനഒരു മക്കളെത്ത്ചേരൂലത്
അതാണല്ലെ ഇങ്ങനെയൊക്കെ ഇപ്പ ഈ ഒരുഇതിൽ ഇപ്പോഴത്തെഅങ്ങനത്തെ ആളുകളൊന്നും
ഇല്ലേയ് ഇപ്പത്തെഇതിലങ്ങനത്തെന്നുംല്ല ഒന്നെന്താത്ഇതിലുണ്ട് എടയിലൊക്കെ ഇണ്ട്ങ്ങ്ൻത്തൊയ്
അതെ ഇപ്പോ സാറല്ല പ്രായാആവുമ്പം ചെറീയ്യകുട്ടിയാളെ മനസ്സാവുന്നല്ലേപറയുന്നേ?
മനസ്സേതന്നെ ഉം ചെറിയകുട്ടികളെ മനസ്സാവംത്തരെ നമ്മൾ നമ്മുക്കൊക്കെ ഇഞ് ബുദ്ധികുറഞ്ഞുകുറഞ്ഞ് വരും
അതുപോലെ അതെ അതുപോലെനമുക്കവരെ പരിചരിക്ക ചെറിയ കുട്ടിയാള് ചെറിയകുട്ടികൾക്കൊരു വാശിം കുറുമ്പൊക്കൊണല്ലോ എല്ലാത്തിനുംവാശിയ ഉ റുമ്പാണ് അപ്പൊഅതുപോലെ കണക്കാക്കിയാമതിനമ്മള് ആ ഉമ്മച്ചിൻണ്ട് ഉം പിന്നെകൊഴപ്പൊന്നുല്ല ആ അതെഅതെ ഇപ്പോഴൊന്നും കൊഴപ്പോന്നുല്ല രാവിലെ പത്തിരി മൊട്ടക്കറിം ഉം. ആ നിങ്ങൾക്ക് പത്തിരിക്ക് ഈ ഇറച്ചിയുടെ കറിയയിരിക്കൂല്ലേ
ആഹ് ഇവിടെ എർച്ചിം ചിക്കന് എർ
ആ പക്ഷെഞങ്ങള് മുട്ടക്കറിവെക്കും കടലക്കറിവെക്കും ആ അങ്ങനെയൊക്കെവെക്കും
അക്ക ആ ഒക്കെ മാറ്റി മാറിമാറി വെക്കണത് രസല്ലേ ഓരോരുത്തർഇഷ്ട ഇ രസല്ലേഎല്ലാർക്കും ഒന്നും എന്താ എറച്ചീംമീനൊന്നും പറ്റൂല
പറയുന്നെട്ട്ക്ക് അവര് ഇങ്ങൻത്തൊന്നും സെറ്റ് ഇതാക്കൂല അവർക്ക് കോഴി അല്ലെങ്കില് പോത്ത് ആഅതെ അ അതു ന്നെ അവര്ക്ക് വേണം
അതന്നെ. നല്ലപോത്തിന്റെ എർച്യോ അല്ലെങ്കി മൂരിടെ
ആ അതെ അങ്ങനത്തതൊക്കെ ഒക്കെ അങ്ങട്ട് അടിച്ചു മാറ്ന്നെ ഉം നമ്മള ഇങ്ങത്തെ നാടനൊന്നും ങ്ങക്ക് പിടിക്കൂല
എന്തായാലും നിങ്ങളെ അതിലൊക്കെ ഒരു ദിവസം വര്ണിണ്ട്
ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ് ഇന്ഷാ അല്ലാഹ്
ആഹ്
ഇപ്പച്ചി എന്നാ വരിയാ മോൾടെ ഇപ്പച്ചി എന്നാ
അത് വരുമ്പോഴത്തിന് ഇനിയും ടൈമുണ്ട് നാലഞ്ചു മാസം ണ്ട് മോളെ കല്യാണം ഓർച്ച്ക്ക്ണ് അയി അയിനൊക്കെ ഉള്ളവര് മോള കല്ല്യാണമായി നവംബറില് ഒർച്ച്ക്കാണ് ആഹ് പതിനാലും പതിനഞ്ചും ആണ് ഇത് ഇപ്പ താണ് ജൂലൈ ജൂണ് ജൂലൈ അല്ലേ
ജൂലൈ ഓഗസ്റ്റ് സെപ്തംബർ ഒക്ടോബർ ആറാമത്തെ മാസം വരും
കൊറ്ച്ച എന്താ അന്ന കരുതിക്ക്ണട്ടോ രണ്ടു ലക്ഷം രൂപൊക്കെ പാത്തകൊണ്ടു
ഓ രണ്ടുലക്ഷം അതൊക്കെ നമുക്ക് ഇഷാല്ല നമ്മളെ കഴിവിന്റെ പരമാവ ചെയ്യാലോ ഞമ്മള കൂടെ മോളന്നല്ലേ ആഹ് അതേ അല്ലാ എന്റെയും കൂടെ മോളല്ലേ അപ്പ നമ്മക്ക് എന്തെങ്കിലൊക്കെ ചെയ്യാ ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ് ഉഷാറാക്കണം മക്കെ എന്തായാലും
അതന്നെ തലേന്നൊക്കെ വരോണ്ടു
ഓ തലേന്നോ രണ്ട് ദിവസം മുന്നേ തന്നെ വരണം എന്നാലല്ലേ മ്മക്ക് ഡ്രസ്സിന്റെ കാര്യങ്ങള് വേറെ നോക്കാനുണ്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ട് ചെയ്യാന്
അതന്നെ ഇത്രങ്ങാനം കാര്യങ്ങുണ്ടാവും
അതെ പിന്നെ നിങ്ങള് പിന്നെ ഞങ്ങളെ കൂടെ കൂടാൻ പറ്റൂലല്ലോ ഞങ്ങൾ ഉമ്മച്ചിയല്ലേമ്മച്ചിന്റെ ശൈലി വേറെ തന്നെ വേണല്ലോ ഉമ്മച്ചിന്റെ ഒരു പവറ് ഇനിപ്പോ അമ്മായിമ്മായിട്ട് അമ്മായമ്മായിട്ട് ഇഞ്ഞിപ്പൊ കറങ്ങാൻ പോവല്ലേ
എന്തെആയി പേര വെല്ലിമ്മയാവും
വല്ലിമ്മാവും അമ്മായിമ്മാവും അതെ ഇപ്പം നമുക്ക് വേഗം വേഗം വയസ്
വയസാകും പിന്നെ എന്താ അതെ അതെ അതെ അമ്മായിമ്മായപിന്നെ തള്ളായി മക്കൾ നല്ലതിലാവട്ടെ തന്നെ
അതെ എന്താപ്പ ആ പോയിക്ക്ണ് ജോലിക്കൊയിക്ണ്
ആ ആ പോലീസ് ആണ്ലേ
അതെ അതെ പോലീസ്ആണ് ഇവടെ ഇവടെ വന്നാല് എന്നട്ട് വരട്ടും എന്നെ കഴുത്തിനുതൂകിപിടിച്ചു ചൊമര്മലണ്ട് നിർത്തും അവറിയോ സോറി സോറി നീയായിര്ന്നോ ഞാൻ കള്ളനാണ് യാരിച്ചിന്ന് എല്ലാ സോറി ഞാൻ കള്ളനാണ് വിചാര്ക്കന്നെ ആ സ്റ്റേഷൻ അങ്ങനെ തൂക്കിപിടിച്ചിട്ടേ സ്റ്റേഷൻന്ന് അങ്ങനെ പിടിച്ചു ശീലിച്ചുപോയിലേ ഇവടവന്ന്ട്ക്കാണ് ഞാൻ അതന്നെ ഇക്കാക്ക് ഒരൊഴിവൂല്ല നൈറ്റ്ഡ്യൂട്ടിം ഓരോ സ്ഥലത്ത് ഇതൊക്കെല്ലെ ഇപ്പോ കഞ്ചാവും- അതും ഇതോ- ക്കല്ലെ പര്പാടി. അപ്പൊഴേക്കിനും ബസ്സില് കൊണ്ടോവുന്നതും അങ്ങനെ ഇങ്ങനെ ആ സ്സില് ഓരോരുത്തര് കൊണ്ടോവുന്നത് ഈ ചെറുപ്പക്കാരക്കെ എത്രയാണ് ബോക്സില് കൊണ്ടോണെ ഒര് പേടിയില്ലല്ലോ
അള്ളാ എന്താപ്പത്തെക്കെ ദുനിയാവ്അറ്യെ പ്പൊ മക്കളും കുട്ട്യാളൊക്കെയ് അതന്നെ ക്ക് നല്ലരസാണ് ഓരോ കഥങ്ങനെകേട്ട് ഒറ്ങ്ങാലേ
അതെ പോലീസ്കഥകൾ കേട്ട്
പലേ കഥാളുണ്ടാവൊല്ലൊ നാട്ടില്നടക്കുണു അപ്പൊ ഇയ്യ് നല്ലഅൻക് നല്ലരസക്കാരം
നല്ല രസാണ് പെട്ടെന്നെയ് അതേ ഓരോദിവസം ഓരോരോ കേസ് ത്കള്ങ്ങനെ കേൾക്കാ
കേസ് കേക്കാതെന്നെ
ഓരോ കേസ്കേക്ക ഇനി പിന്നെനിക്കാര്യ ചെയ്യ് ഇനിങ്ങക്ക്എന്തായാലും ഇനിപ്പോ ഇപ്രാശ്യത്തെ കല്ല്യാണം കഴിഞ്ഞില്ലേ ഇനി കല്യാണാലോചന വരുമ്പൊങ്ങക്ക് പോലീസിനെ കെട്ടാ
കെട്ടാ അതെന്നെ ഞ്ഞിഅടുത്ത നമ്മള് മരിച്ചിട്ട് ഞ്ഞിണ്ടാവൊല്ലൊ ജീവിതം അയില് പോലീസ്നെ കെട്ടാ ന്നാപിന്നെ കഥേട്ട് ഒറങ്ങാലൊ
ഇക്ക കേക്കണ്ട നിനക്കെന്ത് കഥയാടി വേ
ആ പറ്ഞ്ഞതന്നെ അള്ളാഹ്.... അടുത്ത ജന്മത്തില് ഞമ്മള് മതിന്നർഞ്ഞ്ട്ട് നിക്കുമ്പോ- ഞമ്മള്പ്പോ ഇങ്ങനെ പറഞ്ഞാലോ. ങ്ങളാണങ്ങട്ട് പറിണ് ഓലല്ലട്ടോ.
അത് ശരിയാ വല്ലാത്തോരവസ്ഥ. സോ നമ്മളാണ് അങ്ങട്ട് പറിണത്, നമ്മളാണ് പറിണത്. ഓരല്ല ഉം.. ! ഇക്കാക്ക് കൊണ്ടോണോ? സ്റ്റേഷന്ല് ഇപ്പോ സ്റ്റേഷന്ല്ള്ള പിയുണ് ഇപ്പോ വരും.
ആ.. ആ.. അങ്ങാനായിട്ട് വരുംല്ലേ, അയ്ശെരി അപ്പോത്ത്ന് തൊക്ക റെഡിയാക്കണം.
ക്ക് ഇന്ന് രണ്ട്, മൂന്ന് പേർക്- ക്ക് വേണംന്ന് പറ്ഞ്ഞ് ഇന്നലെ, ഇന്നലെ ഞാന് ചെമ്മീൻ വർ-
ആ.. ! ഇന്നോ. ഇന്നെന്താണ്. ഹലോ.. ! ഹലോ.. ! ഹലോ... ! ഹലോ ആ ന്നലെന്തെയ്ന്ന് ചെമ്മീൻവർത്തത്